ആഹ് കേക്കില്ലേ
ആഹ് കേൾക്ക്ണ്ട് ആഹ് കേൾക്ക്ണ്ട് ആഹ്
കേക്ക്ണ്ട്ല്ലേ എന്താ വർത്താനം
നല്ലർത്താനം എന്തിങ്ങളെ വർത്താനം ആഹ് ആഹ് ഞാ ഇപ്പൊ ഞാൻപ്പോ പ്ലസ് ടു ആണേ
ഏഹ് പ്ലസ് ടു ആണല്ലേ ആഹ് അപ്പ നല്ലം പഠിക്ക് ക്കാണ്ടാവോലല്ലേ പ്ലസ്റ്റായോണ്ട് പ്ലസ് ട് എന്താ എടുത്തത് ഏതെടുത്തത് ഹുമാൻറ്റീസ്ലേ ഓ ശരി പിന്നെ എന്താ വീട്ടിലെല്ലാരുണ്ടോ
ആഹ് വീട്ടില് എല്ലാരുണ്ട് ഉപ്പല്ലാത്ത എല്ലാരുണ്ട്
അല്ലാരുണ്ട്ല്ലേ ഉപ്പ ഗൾഫാ ഗൾഫാണാ ഉപ്പ
ഉപ്പ ജോലിക്കോയതാ ഉപ്പിവിടന്നാ നാട്ടിലന്നെ
ആഹ് നാട്ടിലന്നെയാവൂല്ലേ അത് ശരി ഉം ഫുഡൊക്കെ കഴിച്ച് വെറുതിരിക്കേക്കാറല്ലേ
ആഹ് ഫുഡ് കഴിച്ചിങ്ങന ഫോണുമ്മെയിരുന്ന്
ആഹ് ഫുഡഴിച്ച പിന്നെ ഫ്രീ ആണല്ലോല്ലേ ഇന്ന് ക്ലാസില്ലാത്തകൊണ്ട് നാ നാശാ സൺഡേ മാത്രല്ലേ ലീവ് ശനിയെകണ്ട് ശനിയെ ക്ലാസ്ണ്ടോ ഒയിവ്ണ്ടാവൂലേ
ആഹ് ആഹ് ഇപ്പം മൊഹർറം പത്തിന്റെ ഒയിവൂണ്ടായിനീ
ആഹ് അപ്പൊ വെള്ളിം ശനിം ഞായറൊയിവായല്ലോല്ലേ ഇന്ന് ശനി ജെസ് ചെലോടത്ത് ക്ലാസ്ണ്ടായിന്യു ആഹ് വെള്ളിൻ്റെ ആഹ് അയന്നെ ലിവഴ് ഇവിടെക്കണ്ട് എല്ലോട് തുണ്ട് പിന്നെ ചെറിയേ പറ്റെ ചെ എൽ കെ ജി യു കെ ജി അങ്ങനെ ആ ക്ലാസ്സില്ലാ തോണ്ണ് ല്ലാത്തങ്ങളൊക്കെ ഇണ്ടായി ഉം പിന്ന് പിന്നെന്താ പറയൂ വർത്താനം പറയൂ ഞാ പറയാ പിന്നെന്താ ക്ലാസ്സൊക്കെ അടിപൊളിയാ
ആഹ് ക്ലാസില് കൊഴപ്പൊന്നുല്ല ഇതുവരെ കൊഴപ്പങ്ങളൊന്നും ഇണ്ടായില്ല്യ
തെന്നെ ആഹ് പ്ലസു പ്ലസ് വണ്ണ് പഠിച്ചോടത്തന്നെയല്ലേ പ്ലസ് ടു ആഹ് ആഹ് അല്ലേ എന്റ മോനൊക്കെ പ്ലസ് വണ്ണ് വേറെ സലത്ത് പിന്നെ പ്ലസ് ടു ആയപ്പോത്തിനു അവനവിടന്ന് പോരണം പറഞ്ഞ്ണ്ട് വേറെ എവിടെയായി അങ്ങനേണവന് ഫുട്ബോളിന്റെ ൻ്റായോണ്ടെ ഇവനങ്ങനെ പറഞ്ഞ്ങ്ങാണ്ട് പ്ലസ് വണ്ണ് പോയതേ ന്നട്ട് പ്ലസ് ടു മാറി എന്നട്ട് പ്ലസ് ടു വേറെ എന്നട്ട് ഓന് കിട്ട്ണോടത്ത് അമ്മള് ഓന് കോമേഴ്സെയ്നി ഓന് ഇവടെ ഒരു ആ സ് കൂള്ളന്നെ കിട്ടൊള്ളൂ അപ്പ പിന്നെ അവടെതന്നെ ചേർത്തണങ്ങനെണ്ടായി ഓനിഷ്ടള്ളത് പറ്റ് റ്റ് ആ അങ്ങനെ ചേർത്താൻ പറ്റീല അങ്ങനാണ്ട് മാറ്റ് റ്റിതാ രണ്ടു രണ്ട് പ്ലസ് വണ്ണ് പ്ലസ് ടു വേറെ വേറെ സ്കൂളിലായി അത ഞാമ്പറഞ്ഞതേ ആഹ്
സ്റ്റു വേറെ സ്കൂൾക്കാ
ആഹ് അങ്ങനെ പോവുണ്ട് അങ്ങനാവുമ്പോ അമുക്കൊരു ആ ഒരു ബുദ്ധിമുട്ടാണ്ല്ലേ അമ്മള് പ്ലസ് വണ്ണും പ്ലസ് ടു ഒര് ന്ന് പഠിച്ചുമ്പോ ഒര് സുഖം വേറെല്ലേ? ഹ് മ് മ് പിന്നെ ആ അതൊക്കെ മാറ്റാ അതൊക്കെ വെറു അദ്യയാവല്ലോ വെറ്തെ മാറ്റണ്ടാവോ. പിന്നെ എന്തെങ്കിലും കോയ്സ്ന് അങ്ങനക്കെ പോവാണെങ്കിൽ പിന്നെ കൊയപ്പല്ല്യ. അതങ്ങനൊന്നുല്ലടലോ ഒ ഉം പിന്നെന്താ.
പിന്നൊക്ക നല്ല വേറൊക്കല്ലേ വീട്ടിലാരെക്കേണ്ട്
വീട്ടില് മൂന്നാള് മൂന്ന് മക്കള് മൂ മക്കള്ണ്ട് ഇൻക്ക് മൂന്നാളുണ്ട് മ് ഓലെക്കെ വല്യ മക്കളായിണ് രണ്ടാള് ഡിഗ്രി ആ പട് ആ ഡിഗ്രി പഠിക്ക്ണ് വല്യോന് ചെറ്ത് എട്ടിലാണ്. മ് പിന്നെ എല്ലാരു ഇവ്ടെ വീട്ടില്ണ്ട് മ് രണ്ടാമത്തൊന് ടൂറോയി. ണ്ട് പുറത്ത് പൊയിട്ട്ണ്ട് ഓന്റെ ഫ്രണ്സിന്റൊപ്പം. അല്ലാത്തരൊക്കെ വീട്ടിൽണ്ട് ഫുട്ബോളും കളിയൊക്കെ ആയിട്ട് പിന്ന ഇവടങ്ങനെ ഇരിക്കല്ലോ കണ്ടിരിക്കും. ഹം ഫുട്ബോളൊക്കെ ഏതാ ടീമ് ഏ. ഏത ടീമ് ടീമ്ണ്ട ഫുട്ബോളിന് ഓ അ ഇവിടെ വല്ല മൂന്നുണ്ട് ഫിക്സഡാണ്. അങ്ങട്ഇങ്ങടു തല്ലാണ് ഓ
ഏ. ഒക്ക വോയിസ ഒക്കവ്ടെ വോയ് ത്രള്ളൂ . ക ആ കേക്കില്ലേ ആ ഹ് ഇവിടെ എല്ലാം ബോയാണ് ന്നറിയ ബോയ്സുകളാണറിയ. അപ്പൊ ഞാനെന്നൊള്ളു ഗേൾ ആ.
ആഹ ബാക്കി നാലാള ആൺകുട്ടികള
ആണ ഹസ്ബന്ഡ് മൂന്ന് മക്കള് പോയി ഞാൻ മാത്രം കേറ ഉം പിന്നെന്താ വർ താനം പറി ഞാങ്ങനെ മറുപടി പറയാ ഹ്ഹ് വേറെന്തെലും പറി നല്ലോണം സംസാരിക്കൂലേ ഓ ചെടിണ്ട് ചെടിനോട് ഇഷ്ട്ടാണ് ചെടി അകത്ത് ഇൻഡോറുണ്ട് ഔ ണ്ട് മൊത്തത്തില് ചെടിയാണ് മൊത്തത്തില് പച്ചപ്പാണ് ചെടിനോട്‌ ഇഷ്ട്ടാണ്. ചെടി ഇപ്പ മഴയായൊണ്ട് മ്മൾക്ക് പൊ. ഓ ഞാന്ണ്ടാകും ച് മയായൊണ്ട് പിന്നെ കൊറച്ചൊര്. പൂക്കളൊക്കെ അങ്ങനെ കൊയ് അങ്ങനെ സമയായിലെ പുവുല്ലാത്തെ. മയാവുമ്പോ പൂവുണ്ടാവൂലല്ലോ അധികം ഉം അപ്പ അയിന്റെ കൊറവ്. ഏ. ഏത് ആ അതെന്നേണ് അത് വൽ. എല ഭംഗിള്ളല്ലേ എലക്ക് ഭംഗിള്ളെ ആ അത് ണ്ട് അതുണ്ട്. പൂവ അതക്കെ ഇൻറ്റോറിൽ കൊറേണ്ട് അങ്ങന് തേ എലന്റെ. എലക്ക് ഭംഗിള്ളെ ആ ചെടികളല്ലേ പറിണെ ആ അത് നല്ലാണ്. അതു ഇൻഡോറായിട്ട് യു കൊറേ യൂസൈദ് അത് ഉള്ളിൽണ്ട് മറ്റ്‌. ബോകൻവില്ല അങ്ങൻത്തൊക്കെ ഇണ്ടാവും ഓരോ അത് പ. ത്ത് കൊറേണ്ട് പിന്നെ നമ്മളെ പത്തണിമുല്ല. അങ്ങനത്തൊക്കെ ഉണ്ടാവലൊ ആഹ് അത് അങ്ങനെ അങ്ങനെ കൊറേണ്ട്. ഇപ്പ പിന്നെ മയായോണ്ട് പൂവ് കൊറ ഹ് അങ്ങനെ ഇടൽ കൊറവാണ്.
ഉം ആഹ്.
അത്‌ നല്ല വള്ളം നിക്ക്ണ സ്ഥലാവുമ്പളെ ഞങ്ങള്ത് പാടം പാടാണ്. അപ്പ അങ്ങനെ വള്ളം ന്ന്ക്ക്ണ സ്ഥലാ ഏ.
ആ എടുത്തന്നെ ഉണ്ടാവുലെ .
ആഹ അപ്പൊ പിന്നെ അത് കൊറച്ച് വെള്ളം നിക്കുന്ന സ്ഥല കൊറച്ച ഇത് ഇങ്ങനെ ചീഞ്ഞു കൊണ്ടക്കണ്ട് വേറെന്താ എന്നിട്ട് എല്ലാർക്കും സുഖല്ലേ അമ്മാക്കും എല്ലാവർക്കും ക വേറെ ഓ കുഴപ്പൊന്നില്ലല്ലോ പിന്നെ ക്ലാസ്സില് നേരത്തെ പോവുവോ
ആഹ ക്ലാസില് ഏ ഒമ്പത് മണിക്ക് തുടങ്ങും ഞാൻ ഇവിടുന്ന് എട്ടണിക്ക് പോവും
ബസ്സിലോ അതോ നടന്ന് പോകാനുള്ള ദൂരംണ്ടാവുള്ളുണ്ടാവൂല്ലേ ബസ്സിന് പോണല്ലേ ഓ ശെരി അപ്പൊ പിന്നെ നേരത്തെ എറങ്ങണം ല്ലേ മയക്കയാവുമ്പം പിന്നെ കൊറച്ച് നേരത്തെന്നെ എറങ്ങണ്ടി വരുവോല്ലോ ചിലപ്പോ നല്ല മഴ ഇണ്ടാവും ചിലപ്പോ മഴ ഉണ്ടാവില്ല അങ്ങനെയാണല്ലേ ഇന്നലെ ഇപ്പ നല്ല വെയിലായിരുന്നു ഇന്നിപ്പോ നല്ല മഴ ആണ് ഇവിടോക്കെ
മഴയോന്നും ഉണ്ടായിട്ടില്ല വലിയ മഴയോന്നും ഉണ്ടായിട്ടില്ല ചെറിയ തോതിൽ ഇങ്ങനെ ഉണ്ടാവുന്നല്ലാണ്ട്
കാണാ സ്കൂക്ക് പോകാൻ ഇറങ്ങുമ്പോ ഒരു മഴ പെയ്യണ് എന്നിട്ട് ആ മഴ ഫുളള്കൊണ്ട്പോകും
ആഹ് എറങ്ങുമ്പോ ഇണ്ടാവും കൊട എടുക്കാൻ വേണ്ടിട്ട് മഴ പെയ്യും
ആഹ അത ശരിയാണ് പിന്നെ ഇവിടെ കൊടയൊന്നും എടുക്കൂല ആഹ കൊ മറ്റെവന് ഒന്നു കോട് അതന്നെ ഫുള്ള് കൊണ്ടു പോവും മറ്റോല് പിന്നെ വണ്ടിമെ പോകും വല്ല്യോല് ചെറുത് പുള്ള് കൊണ്ട് പോവും എന്നാലത് ന ചോത് നിക്കാൻ നോക്കും മയ ചോരാൻ നിക്കോം ഇല്ല അത് ഫുള്ള് കൊണ്ട് പോകും കൊട എടുക്കൂലല്ലോ കൊട എടുക്കാൻ മടിയല്ലേ
ആഹ എനിക്കും അങ്ങനാ എട്ട് മണിക്ക് വീട്ടിന്നിറങ്ങിയ എട്ടേ പത്തിന ബസ് അപ്പൊ ഞാൻ പോക്പോന്നെക്ക മഴ പെയ്യാ ഞാനെന്താട്ടും മഴ കൊണ്ടാലും വേണ്ടില്ല ഇരച്ചാണ്ട്ട്ടും
ആ അതെ അതന്നെ അത് അപ്പൊ നമ്മള് നമുക്ക് നെനഞ്ഞാലല്ലേ ഗതികേട് ക്ലാസി ഇരിക്കുമ്പോ അവർക്ക് ബുദ്ധിമുട്ടല്ലേ നെനഞ്ഞാല് ഇപ്പ എല്ലാരും നനഞ്ഞു വരിയാ
പോകുമ്പോം പിന്നെ കുറച്ചുണങ്ങിക്കോളും പിന്നെ പെരുമഴ ഇണ്ടാവില്ല പാറ്റലേ ഉണ്ടാവുള്ളു
ആഹ അതാ പെരു മയയൊന്നും കൊള്ളവിനും മൊത്തത്തിൽ നനയുല്ലോ പാറ്റാല് നനഞ്ഞ തന്നെ നനയും എന്നാലും നമ്മള് കൊട നിവർത്താൻ മടിച്ച്ങ്ങാണ്ട് അത് ഇങ്ങനെ കൊണ്ടുപോകും ഓല്
കുട നിവർത്തിയ പിന്നെ നനഞ്ഞോണ്ടിരിക്കും ബാഗിലും വെള്ളാവും ഒക്കെ വെള്ളവും
ഓ ആഹ ശരി പിന്നെ എന്താ സിബിലിംഗ്സ് ആയിട്ട് കാക്കാരുണ്ടോ
ആഹ് ഒരു കാക്കി മൂന്നനിയന്മാര്
അനിയന്മാരും ഉണ്ട് ശെ ഓപ്പ ചെറിയ മക്ക അപ്പൊ താതയായോണ്ട് അനിയന്മാര് അയാളെ നോക്കേണ്ടി വരുല്ലല്ലേ ഉമ്മ താത്താരെ ഏൽപ്പിച്ചിണ്ടോവ അങ്ങനുണ്ടോ അങ്ങനെയാണല്ലോ താത്താരു ഉണ്ടെങ്കില് ആഹ് അതന്നെ അത് അങ്ങനെ എന്റെ വീട്ടിലിണ്ട് അങ്ങനെ അതാ ഞാൻ ചോയിക്കണത് താത്താർക്ക് ഫുൾ മാലട്ട് പോവോല്ലോ താത്താലയാകുമ്പം ഒരു വിശ്വാസ കാക്കാരെ കാട്ടിലും വിസ്വസ ദിവസം ഉണ്ടാവും താത്താരെ താത്താര ആകുമ്പോ നല്ലോണം നോക്കുന്നില്ലേ മറ്റരു പിന്നെ ആഹ് അതന്നെ ഫ്രണ്ട്സാണോ ഓരങ്ങോട്ട് പോകവും ഓരോടെ വാക്കിക്കാണോണ്ട് പോവും പക്ഷെ പെൺകുട്ടികളാവുമ്പോ അങ്ങനെയല്ലല്ലോ ഓരവിടെ പറഞ്ഞു പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്യും അങ്ങനെയാണല്ലോ പിന്നെന്താ വേറെ എന്താ വർത്താനം
ഉം വേറെൊക്കെ
ഉം പിന്നേ ഫുഡൊക്കെ ഇണ്ടാക്കോ ഉം വെക്കേഷനിൽ കൊറെ ഈ പ്രാവശ്യത്തെ വെക്കേഷനിൽ കൊറെ ട്രിപ്പ് പോയി ഈ പ്രാവശ്യ കൊറച്ച് പലേ രണ്ടു വൂട്ടുന്നും ഉണ്ടായോണ്ടേ രണ്ടാളെ വീട്ടുന്നും ഒപ്പം പോം അവിടുന്നും പോവും ഇവിടുന്നും പോവും ഔ പിന്നെ ഇപ്രാവശ്യാണ് കൂടുതൽ പോയത് ഹാ അപ്പൊ ഈ റിസോർട്ടാണല്ലോ കൂടുതൽ അമ്മള് എല്ലാറും എട്ക്ക്ണത് അപ്പൊ റിസൊ അങ്ങനെ ഹാ ഹസ്ബൻഡിന്റെ വീട്ട്ന്നും ന്റെ വീട്ട്ന്നും പിന്നെ ഇന്റെ ഉമ്മാ ട്ട്ന്നും അങ്ങനൊക്കെ പോയി പിന്നെ ഞങ്ങൾ ഫാ ഞങ്ങള് ഫാമിലി ആയിട്ട് പിന്നെ പിന്നെ ചെറിയ ട്രിപ്പ് പോയിട്ടെ ഉള്ളൂ ടൂ അങ്ങനെ റിസോർട്ട് ഒന്നും പോയില്ല ഇവിടെ ഫാമിലി ആയിട്ട്
ആ ആ
ഉം പിന്നെ എന്താ വേറെന്താ പറയ്
വേറെക്കാണല്ലൊ
നല്ലോണം പഠിക്കോ മ്ം പഠി ക്കാനെങ്ങനെയാ ഉഷാറാണോ പഠിക്കാന് ഇഷ്
പഠിക്കാന്
കൊയപ്പ ഇല്ലല്ലേ
നല്ലൊ വല്യ പഠിപ്പു ഇല്ല ന്നാലും അത്യാവശ്യത്തിന് ആവറേജ്
ഇണ്ട്ല്ലേ ഓ ശരി ഔ പിന്നെ തുടരല്ലോ ല്ലെ എന്തേലും ജോലി കിട്ടോളം പഠിക്കോലല്ലെ ആ അത് നൽ നല്ലത് അല്ലെ പിന്നെ എന്താ ഇപ്പം കല് ആ അതെന്നെ
പ്ലസ് ടു കഴിഞ്ഞാ കെട്ടിക്കോ അങ്ങനൊക്കെ പറയും അല്ലേ വീട്ട്ന്ന്
ഞങ്ങളെ കാലത്തൊക്കെ ഇന്റെ കാലത്തൊക്കെ പത്ത് കയിഞ്ഞ പിന്നെ കെട്ടിച്ചെലാണോല്ലോ അങ്ങനെയാണോല്ലേ പത്ത് കഴിഞ്ഞാ പോന്നണം പത്ത് കയിഞ്ഞ് എസ് എൽ സി ഒക്കെ വി ന്നാഎയിതിയത് കല്യാണം കയിഞ്ഞിട്ട് അത് അന്നത്തെ കാലം ഇന്നത്തെ കാലത്ത് ആരും കെട്ടൂല ഇന്റെതിപ്പൊരു ഇരുപത മുൻപ് മ്ം അങന്നത്തെ കാല അങ്ങനെഇ തേ ഇപ്പത്തെ കുട്ട്യാളെ കിട്ടൂലാ അങ്ങനെ ഒന്ന് എ താണെ എസ് എൽ സി യൊക്കെ വന്നിട്ട് എയ്താ ആ പഠിക്ക ഇപ്പെ എല്ലാർക്കും പഠിച്ചാ എന്തേലും എന്തെങ്കിലും ഓല്ക്കൊര് ആവാതെ ഓല് ഒന്നും സമ്മയ്ക്കൂ ലല്ലോ അയെന്നയാ നല്ലത് അതാണ് ഏറ്റും നല്ലത് പിന്നെ ആരെയും ഹമ്മക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടല്ലോ നമുക്കു സ്വന്തായിട്ട് സേവിങ്സ് ഇണ്ടാവുമ്പൊളേ അത് വേറൊ സം അല്ലേ ഹാ ഞമ്മക്ക് ഞമ്മളെ ഇഷ്ടത്തിന് ഹമ്മക്ക് ചെയ്യാലോ അത് വേറെ രെസാണ് പിന്നെന്താ ഏ ഹലോ ആ ഫു ഫുഡെയിച്ചു. ഫുഡെയ്ച്ചു വെറുതെങ്ങനെ ഇരിക്കണ് ഉം ശെരിട്ടാ ന്നാ ശെരിട്ടോ പിന്നെ വിളിക്കട്ടാ ഓ ശരി ആ